ഹലോ കേക്കാൻ പറ്റ്ണ്ടാ
ആ പറ്റ
ആ ആ എന്തൊക്കെണ്ട് വിശേഷം
സുഖയിട്ടിരിക്കുന്ന് ഞങ്ങളൊരു കല്യാണത്തിനൊക്കെ പോവാൻ നിൽക്കെന് സൺഡേ അല്ലേ കുടുംബത്തിലോരു
ആ ആ ആ
ഈ മാസോം കഴിഞ്ഞ മാസോംക്കെ ഭയങ്കര കല്യാണം തന്നെ എല്ലാ ആഴ്ചയിലും കല്യാണം
ആ കഴിഞ്ഞ മാ കഴിഞ്ഞ മാസം ഞങ്ങക്ക് ഭയങ്കര കല്യാണം ഉണ്ടായിരുന്നു വീടിന്റെ അടുത്തൊക്കെയിട്ട് ഇന്നിപ്പോ ഇവിടെ കല്യാണം ഇല്ല
ആ ഞങ്ങളെ കുടുംബത്തിലെ ന്നെയാണ് കല്യാണം വരുന്ന ന
ആ ആ അപ്പ
പെണ്ണിന്റെ കല്യാണാണ് ഇന്ന് ഇന്നലെ ണ്ടാർന്നാ ആ ഇന്നലെ പോയി ഇന്നിപ്പോ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് പ്പ അങ്ങട് പോവാനുള്ളൊരുക്കാ
ങാ ങാ ങാ അപ്പൊ രസിക്ക് ഇതായിരുന്നാ
പെരുനാളിന് ഡ്രസ് എടുത്തതൊണ്ട് അതെടു വേറെ കല്യാണത്തിനായിട്ട് വേറെടുത്തില്ല
ങാ ങാ ങാ അപ്പൊ പെരുന്നാളിന് ഒരു ജോടി എടുത്തോള്ളോ
ആ ഓരോ ജോടി ഇപ്പഴും ഡ്രസിനൊക്കെ ഒക്കെ ഭയങ്കര വെലേല്ലേ പിന്നെ സ്കൂള് തൊറന്നാ അതിൻറെ പുസ്തകോം കാര്യം ന്താപ്പങ്ങനക്ക നന്നെ എക്സ്പെൻസീവ്വാന്നതുകൊണ്ട് പിന്നെ കല്യാണ പത്തിന് എക്സറേ വേറെ എടുത്തില്ല
ങാ ങാ അതല്ല ഇപ്പൊ അടിപൊളിയാണ്
ആ
ഉം
എന്നാണേലും പോവാനൊന്നും പറ്റ്‌ണില്ല ഭയങ്കര മഴ പെയ്തൊണ്ടിരിക്കാണ് അപ്പൊ അതൊന്ന്
ആ മഴ അവടെ മഴയാണോ ഇപ്പം ഇല്ല
ആഹ ഇവിടെ വണ്ടിയിലാണ് പോണതെങ്കിലും മഴയാകുമ്പോള് നമുക്ക് അവിടെ എത്തുമ്പോഴൊക്കെ നനഞ്ഞാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ വെയും തിരിക്ക്യ അരമണിക്കൂർ പോവണം നമുക്ക് മഡപത്തക്ക് ഉം ഞങ്ങളെ എല്ലാരും
നനയും തന്നെ ഡ്രസ്സ്‌ നനയും മഴയത്ത്
ആ ആ ഞങ്ങള് ഫാമിലി ആയിട്ട് പോവാണ്
ആ ആ
ഞ്ഞിട്ട് വൈകിട്ടേ തിരിക്കോള്ളൂ
ആ അല്ല അപ്പ ഇപ്പ എല്ലാരും റെഡിയായി കഴിഞ്ഞോ
ത്തക്കും വീട്ടിലൊക്കെ ഇങ്ങനെ സന്ദർശന നടത്തണന്നേച്ചിട്ടങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കാണ്
ആ
ഉം കഴിഞ്ഞ ആഴ്ച ഇണ്ടായിരുന്നു കല്യാണം ഏ എന്താ പറഞ്ഞേ
എ എന്താ പറഞ്ഞേ കേട്ടില്ല ഞാൻ
അല്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങക്ക് കല്യാണം ഉണ്ടായിർന്നു പറയാ
ആ ആ ആ ഞങ്ങക്ക് കഴിഞ്ഞമാസം ഉണ്ടായിരുന്നു ഞങ്ങക്ക് ഈ ഒരുമാസം കല്യാണം ഒന്നൂല്ല
ആ ആ
ഏ ഹലോ
ആ പറയൂ കേൾക്ക്ന്നില്ലേ
ആ കേക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട് ഒന്ന് ഇതായി പോയായിരുന്നു റേഞ്ച് കട്ടായി പോയപ്പോ ഒക്കെ
ആ ആ ചിലപ്പോ മഴ ശക്തിയിൽ പെയ്തപ പ്പളെ റേഞ്ചിന്റെഇഷ്യൂസ് വന്നതാ
ആ ആ ആ ചെലപ്പങ്കി അതായിരിക്കും പിന്നെ ഇവിടെ പിള്ളോരൊക്കെ ഇന്ന് കളിക്കണ്ട് പത്ത്
ആ എന്ത് കളി കളിക്കുന്ന
ഏ
എന്ത് കളിയ കളിക്കുന്ന യ്ച്ച
അവര് ഇങ്ങനെ പെയിന്റിന്റെ ബ്രഷ്യൊക്കെ വെച്ചു പെയിന്റ് വലിച്ചരിക്ക പെയിന്റ് ക്ക് ഒരു ബുക്ക് ബുക്കുണ്ട് അപ്പൊ ആ ബുക്കിനെ നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ് കഴിഞ്ഞാൽ ബുക്ക് തുണി വെച്ച് മായിച് പിന്നെ ആ പെയിന്റ് മൊത്തം പോകും അങ്ങനത്തെ ഒരു ബുക്കുണ്ട് ഇപ്പ ആ ബുക്കിൽ കളിച്ചു കൊണ്ടിരിക്ക ക്കെ ന്താ
എന്റെ മോളിവിണ്ട് വെക്കേഷന്റെ ടൈമില് ഒരു മാസത്തെ ഡ്രോയിങ്ങ് ക്ലാസ്സിന് ചേർത്ത് ഇപ്പ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ വരക്കാനൊക്കെ അറിയുന്നിണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ് മ്യൂ അങ്ങനത്തതൊക്കെ ആ അപ്പൊ ഇവ ഇപ്പ എല്ലാ ഓൺലൈനിൽ പഠിപ്പിക്കാൻപറ്റും മൂഡ് അങ്ങനെ ചേർത്തി ഇപ്പ ഇങ്ങനെ അതിറെ ബേസിക്കായിയി കിള വരകൾ കാര്യങ്ങളൊക്കെ പടിഞ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയ്‌ ഇന്ന് സെറ്റായിന് ശേഷം ശനിം ഞായറും അങ്ങനെയുള്ള രീതിയില് വർക്ക് എടുക്കണ രീതിൽ അടുത്ത വേച്ചിൽ ചേ കാ വിചാരിച്ചിരിക്ക്യാ
ആ ഓക്കേ അപ്പ ഒനുക്ക് ഫുട്‌ബോളിനോടാ താല്പര്യം ആ അതെല്ലാ ആൺ പിള്ളേർക്കും അങ്ങനന്നെ ആയിരിക്കും ഫുട്ബോളിനോട് കൂടുതലായിരിക്കും
ആഹ് എന്നും വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം കളിക്കാൻ പുവ്വും
ആഹ് ഞങ്ങളെ വീടിൻ്റെര്ത്തും ഒക്കെ അങ്ങനെയൊക്കെയാണ് എല്ലാവരും
ഉം നല്ല നല്ല മഴ പെയ് ക്കെ ആണെങ്കി അന്നത്തെ കളി ക്യാൻസൽ ആ അല്ലെങ്കിൽ എല്ലാ ദിവസും വൈകിട്ട് ഒരു മണിക്കൂർ കളിക്കാൻ പോവും ആ ഇത് അവര് പാട ത്താണ് കളിക്കാറ ഇപ്പൊ മഴ വെള്ളം ആവുമ്പോ അതില് ചളിയാവുമ്പ അവര് ക്ക് സ്ലിപ്പാവുന്ന കാരണം അവര് പിന്നെ മഴ ഇള്ള ദിവസ കളിക്കില്ല്യ ഇവിടെ അട്ത്ത വീ വീടുകളൊക്കെ വരും ഇപ്പളവിടെക്കെ കുട്ടികള്കളാണ് ഇപ്പൊ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ പോവും അങ്ങനെ
ഇപ്പം
അവനെ കളിക്കാൻ വിട്ടിട്ടില്ല്യാന്ന് ണ്ടെങ്കില് പിന്നെ ഫോണിലൊക്കെ ഇങ്ങനെ അവര് കളിച്ച് ച്ചോണ്ടിരിക്കുള്ളൂ അപ്പൊ ഫുൾ ടൈം അവരെ കയ്യില് ഫോണേക്കാരേ അപ്പൊ പിന്നെ വൈകീട്ട് അവനെ കളിക്കാൻ വിടും. ഉം ഇ പ്രാവശ്യം ടി വി ഒന്നും റീചാർജ് ചെയ്തിട്ടുണ്ടാർന്നീ അത് റീചാർജ് ചെയ്താലൊന്നും അവര് കാണുന്നില്ല
ആഹ് ഞങ്ങള വീട്ടിലും ടി വി റീച്ച് അപ്പ കൊച്ച് ഇവിടന്ന് കാണും
ആഹ്
വല്ലാതെ കാണാറില്ല ടീവി ഒന്നും
നിങ്ങളവിടെ അയ്ന് ബസ്സൊ ക്കോടുന്ന റൂട്ടാണോ?
ആഹ് അതെ തെ ആഹ് ഏഹ് മെയി ഒരു അത്യാവശ്യം മെയിൻ റോഡ് എന്നാ ഉള്ളേ അത്യാവശ്യം ഉള്ളേരിയാണ്. അത്യാവശ്യം ഒരു ഉള്ളേരിയ അല്ലാണ്ട് ഓവറ് വല്യ മെയിൻ റോഡല്ല.
ആഹ് എല്ലാ വാഹനങ്ങളും കടന്നു പോവാൻ പറ്റുന്ന രീതിള്ളക്കലാണ്. ഞങ്ങള് മെയിൻ റോട്ന്ന് രണ്ടി കിലോമീറ്റർ ഉള്ളേക്കാണ് അപ്പോ എല്ലാ പ്പംന്താണ് എല്ലാം വാഹനങ്ങളും പോകും പസ്സേ ബസ്സ് സർവീസ് ഇല്ല
ആ ആ ആ ഓ ആഹ് ഞങ്ങടെ വീട്ടിലും ആ ഏകദേശം അതൊക്കെ പോലെത്തന്നെ ഓവർ നടക്കാനൊന്നൂല്ല പെട്ടെന്ന് എത്തും മെബസ്സ് ആ ഉം പിന്നെ വേറെന്താ
ക്കെണ്ടാ
ചെടികള് ഞങ്ങളുടെ വീട്ടില് ചെടിച്ചട്ടിരിപ്പുണ്ട് ചെടിച്ചട്ടി കുറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊങ്ങനെ അതിനകത്ത് പാട് പൂ പൂക്കളുള്ള ചെടികള് വെക്കും അല്ലാണ്ട് മരം അങ്ങനത്തെ സാധനമൊന്നുമില്ല
ആഹ് പൂക്കളുള്ള ചെടികൾക്കല്ലേ ഭംഗിയുണ്ടാവൊള്ളൂ പല കളറിലും പല രീതിയി
ആ ആ അത് ശരിയാ പക്ഷെ ഞങ്ങടെ വീട്ടില് മറ്റേ എന്താ പറയാ ഈ റോസ അങ്ങനത്തെ സാധനങ്ങളൊക്കെയുള്ളൂ അ മറ്റേ വലിയ വല്യ ചക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല മാങ്ങ അങ്ങനത്തെ ഒന്നുംമില്ല
ആ ചെടികളൊ ക്കെ പൊറത്തുന്ന് വാങ്ങി വെച്ചാ അത് വീട്ടി എവിടുന്നെങ്ങനെ കൊന്ന് കളക്റ്റ് ചെയ്തതാണോ
ആ വീട്ടി ആ ഓരോ ഇങ്ങനെ വീട്ടി ചെല വീടുകളിലൊക്കെ കാണുമ്പോ നല്ല ഭംഗി തോന്നുമ്പോ നമ്മള അവിടെ പോയി ചോദിക്കും എന്റെ ഒരു തൈ തരോന്ന് ചോദിക്കുമ്പോ അവര് തൈ തരും അങ്ങനെ ചെല സമയത്ത് ഇനി കടേന്ന് വാങ്ങികൂട്ടോ അ
ആ
പിടിക്കൂലാന്നൊക്കെ പ് പറയൂലേ ചെലരക്ക ഇപ്പൊ ഈ മറ്റേ മമേ അസ്റ്റവും അങ്ങനത്തെ ഷാളൊക്കെ
ആ
അതൊക്ക് കടേന്ന് വാങ്ങിച്ചാലും
അ ആ
ആന്നെ പിന്നെ വേറെന്താണ് ഉച്ചക്ക്പ്പ ന്താ കഴി ആ ഉച്ചക്ക് ക്രട്ടിയാവ്ണല്ലേ ഏ
ചെടികള് ഇങ്ങനെ വിൽക്കാറുണ്ടോയ്ക്ക
ഏയ് ഇല്ല ഇല്ല വിക്കാറൊന്നുല്ല അങ്ങനെയുള്ള ചെടികളൊന്നും ഇല്ല ഒരു ചട്ടിയില് ആവി മാത്രം അങ്ങനെള്ളു വിക്കാനൊന്നുള്ളതൊന്നുല്ല രു വിക്കാറൂഇല്ല ഞങ്ങളങ്ങനെ
അങ്ങനെ യേണല്ലേ
എ ആഹ് നിങ്ങളെ വീട്ടിലെ ചെടി വിറ്റ
അങ്ങനെ വീട്ടിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ചെടികളൊള്ളൂ അല്ലാത് ത് വിക്കാളതൊന്നും ഞാനുണ്ടാക്കാറില്ല അത് പോലെ ഹ് നമ്മളെവ്ട്ക്കേയിലൊക്കെ യാത്ര പോണ സമയ ത്ത് നമ്മള് ഇങ്ങനെ കാണുമ്പോ ഹ് അത് ത്ങ്ങനെ കളക്റ്റിയ്യും പിന്നെ ന്റൊരു കൂട്ടുകാരിതുപോലെ അവളെ വീട്ടിലൊരുപാട് ചെ ചെടികളുണ്ടാര്ന്നു അതിന്റെ വിത്തെനിക്ക് പേ ഇതിട്ട് കൊറിയാറച്ചന്ന് അത് ഞാന് ഒരു വർഷകാലം വന്ന പ്പൊ അത്‌ തൈയാക്കിട്ട് ഇങ്ങനെ കുത്തിട്ടട്ടണ്ട് ത് വൽത് മരങ്ങളായ് ട്ടുണ്ട് അയില് പൂക്കള് വരാനാവുന്നേള്ളു
ആ
അതില് വിക്കാനെണ്ടാക്കാറില്ല പറയ
ആ വിക്കാ വെക്കാറില്ലാല്ലേ
രാവള് ഇതുപോലെ അവള് ഇതുപോലെഓ ഓൺലൈനിൽ വിക്കാൻ വേണ്ടിട്ട് അവള് വീട്ടില ഇണ്ടാക്കിയതായിരുന്നു അങ്ങനെയാണ് അവളെനിക്ക് അതിന്റെ ത് വിത്തുകള് കുറിയാറാഴ്ചന്ന്
ആ വിത്തകള് അയച്ചെന്ന
കൊമ്പ് കൊമ്പല്ലേ കൊമ്പല്ലേ
ഏ വിത്തുകളെ ആയിരന്നു വിത്തിൻ വിത്തിള്ള ഐറ്റംസ് പൂക്കളിള്ളതായിരുന്നു
ആ ആ ഓക്കെ ആ ആ് ആ ഞങ്ങള് അങ്ങനെ വിത്ത കാടാറില്ല ഞങ്ങള് കൊമ്പ് അങ്ങന
കമ്പുകളില്ലാതെ ഞാനങ്ങെനെ യാ ത്രൊക്കെ പോഉമ്പൊ എവിടേലും കാണാണെ ൽ അങ്ങനെക്കെ ഇതിന്ന് വാങ്ങി വായി
ആ ഞങ്ങൾ നിങ്ങത്തെയണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിടാറുള്ളു അ രാത്രിയന്ന് പോകുമ്പോ അങ്ങനെ മനസിലാക്കാറുള്ളണ്ട്
ആഹ
ആഹ ഇന്നും സീക്കല്ല ഉള്ളാരണം ഏഹ
വളർത്ത മൃഗങ്ങൾ എന്തെലും ഉണ്ടോ യ്ക്ക
ഏ ഇല്ലല്ല എനിക്ക് പേടിയാ
ആഹ ഓ ഐറ്റംസ ഇല്ല
അവിടെ എന്തെിലുംണ്ട് ആ പൂച്ചയിൽ എങ്ങനെന്തെങ്കിലും
അവിടെ വളർത്ത പൂച്ചുണ്ട് അ വീട്ടിന്റെ അകത്തും പുറത്ത ആഹ വീടിന്റെ അകത്തും പുൊറത്തും ഒക്കെ അവരുണ്ടാവും
ആ മറ്റേ മറ്റേ ഭയങ്കര പൂണികള പൂച്ചിയണാ
ആഹ ഭയങ്കര തൊപ്പൊക്കെ മറ്റുള്ളതാണ് ഒന്നും കാട്ടോ ഒന്നുംല്ല മോള് എക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൾ അത് അതിനന് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കെടുത്തതാണ്
ആഹ് ആഹ് എനിക്ക് പൂച്ചക്ക് പേര് കാരണം വീട്ടിലള്ള
അതിന് ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഞങ്ങൾ വാക്സിനേഷൻ ഒറ്റ കൊടുത്തിട്ട അങ്ങനെ വളർത്തിയെടുക്കണ. അവര് അകത്ത് കൊണ്ടെവെച്ചിട്ട് വൃത്തി കേടാക്കൊന്നുമില്ല.
ആ അതും വൃത്തിക്കേടാക്കൂല്ല.
ഇല്ല ഇല്ല അകത്ത് വൃത്തിക്കേണ്ടാക്കൊന്നുമില്ല.
ആഹ.
അവളെപ്പോളും അതിനങ്ങനെ മടിൽ വെച്ചിട്ട് ഇങ്ങനെ താലൊലിച്ചുണ്ടിരിക്കും.
അവക്ക് വയക്കര ഇഷ്ടായിരിക്കും.
ആഹ ആഹ
ശരിയെന്നേ ഞാൻ പിന്നെന്നാ വിളിക്കാം
ആ ശരി ശരി